ഹലോ ഹലോ ആഹ് കേക്ക്ണില്ലേ?
ആഹ് കേക്ക്ണുണ്ടു.
ആഹ് എന്താ ചെയ്യ്ണേ?
എന്താ ഒന്നുല്ല കുട്ടികളെ ങ്ങനെ പഠിപ്പിക്ക്ണൂ അയ്ന്റെടെല് എല്ലാം ഒരോന്ന് പിന്നെ എ എന്തെക്കെണ്ട് വർത്താനം?
നല്ല വർത്താനം.
ഏഹ് ഫുഡ് ആഹ് ഫുഡ് കഴിച്ചു കുട്ട്യേക്ക് പഴ് വെശ്ക്ക്ണ്ന്ന് പർഞ്ഞപ്പോ അപ്പം തന്നെ ഇര്ന്ന് ഒരുമിച്ച് കഴിച്ചു. എന്താ ഇന്ന് ചോറ്, മുരിങ്ങ എല, ചി ക്കം പൊര്ച്ചേ.
ആഹ് ഹ് ഉം ഇല്ല കഴിച്ചിട്ടില്ല കഴിക്കണം.
ഏഹ് ആവോ വൈകി കഴിക്കലാ?
ആഹ് വൈകിട്ടാ കഴിക്കല്.
ആഹ് എന്താന്ന് സ്പെഷ്യലെന്താ?
ഇന്ന് സ്പെഷ്യല് പ്രത്യേകിച്ചൊന്നൂല്ല ഇന്ന് മറ്റേ സ്വീറ്റ് കോണില്ലേ.
ആഹ് ആഹ്
ആഹ് അപ്പതിനെ പുഴുങ്ങണം വിചാരിക്ക്ണ് ണ്ട്.
അയ് ശെരി പിന്നെ
ന്നട്ട് എന്തെക്കെ?
എന്താ മ ആഹ് മഴ ന്ന് ല്ല ക്ക്ന്ന്പ്പോ വെയിലാണ്. ചെറ്തായിട്ടൊന്ന് ചാറിപ്പോയി.
ആഹ്
ഉം ഇപ്പൊ പൊതുവേ മഴ ഇവടെ കൊറവാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് മഴെല്ലെങ്കി.
ആഹ് മഴല്ലെങ്കി നല്ല ചൂടാണ്പ്പോ.
ചൂടാണ് സഹിക്കൂല മക്കക്കൊന്നും സഹിക്ക്ണില്ല. ആഹ് സ്കൂള് പോവും പിന്നെ വ ന്നാലും ആഹ് ഒരിതില്ലല്ലോ വീട്ങ്ങനെ പൊകയ്യാ. വീട്ടിൻ്റുള്ളിലിര്ന്നാല് ഉം ആഹ് മഴാണെങ്കി പിന്നെ ഭൂമിങ്ങട്ട് തണ്ക്കുമ്പോ ഒരിതാണ്. പ്പെരോല്ലോ ഇതതില്ല. ആഹ് ത് മക്കക്കൊന്നും കഴിയൂലാറ്യേ.
ന്നട്ട് സ്കൂ ഇല്ല ഇവടിം മഴൊന്നുല്ല ഇവടിം ചൂടെന്നെണ്.
ആയി ശെരി എല്ലോട്ത്തു അപ്പ വസ്ഥതെന്നെല്ലേ.
ആഹ എല്ലോട്ത്തു അങ്ങൻതെന്നെണ്.
ആഹ് മക്കളോ?
ഇല്ല ഞങ്ങ ഞങ്ങ പഠിക്കുന്ന കുട്ടിയാ
ഓഹ് അയ്ശരി പിന്നെ എന്താ പഠിക്കണേ
ഞാൻ ഫിസിയോതെറാപ്പിക്ക് പഠിക്കാ
ആഹ് ശരി ശരി ഓഹ് പിന്നെ വീട്ടിത്തെ വിശേഷക്കെ എന്ത്ക്കണ ആഹ് എന്താ ഇവിടെ പച്ചക്കറി ഒക്കെ കൃഷിയുണ്ടോ
ആഹ് വീട്ടില് പച്ചക്കറിയൊക്കെ കൃഷിയണ്ട് അച്ചന് ഇങ്ങനെ കൃഷി ചെയ്യോ ഇങ്ങനെ കോവയ്ക്കിം പിന്നെ വഴുതനങ്ങ കുമ്പളങ്ങ അതൊക്കെ ഉണ്ട് ചർദായിട്ട് ചീരൊക്കെ അപ്പൊ പിന്നെ വീട്ടിൽ അത്യാവശ്യള്ള കൂട്ടാനും ഒപ്പരിക്കും ഉള്ളതൊക്കെ പിന്നെ അവിടുന്നെ കി
ആഹ് ഒരു ചെറുകിടത്തോട്ടല്ലേ
അതെ ചെറുതായിട്ടൊരു തോട്ടം ഉണ്ട്
ആഹ് അ നല്ലതാണ് ഞമ്മക്ക് എല്ലാത്തിനും അവനന്റെ വീട്ടില് ഒരു തോട്ടം ഉണ്ടാവുമ്പോ
ആഹ് ആഹ് അതെ നല്ലതന്നെ നല്ല പച്ചക്കറി കഴിക്കാലോ ആഹ് നിങ്ങളെ വീട്ടിലുണ്ടോ അങ്ങനെ ഉണ്ടാക്കുണ്ടോ
ആഹ് ചെറുതായിട്ട് ഇതേ മാരി തന്നെ കോവക്ക അങ്ങനെ വെണ്ടക്ക വൈതന ത
ആഹ് ആഹ് ആഹ് ആഹ് മുരിങ്ങയും ചീരയും ആഹ് കുമ്മളവിട എപ്പഴും ഉണ്ടാവണതന്നല്ലെ മുരിങ്ങന്റെലയൊക്കെ
ആഹ് ന കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ട്ടാണേ മുരിങ്ങ ഈ ചിക്കനോടും മീനിനോടൊന്നും ആഹ് അതെ അതന്നെ ഭയങ്കര ഇഷ്ട
മുരിങ്ങ താളിച്ചത് അത് ഇഷ്ട്ടാൺ
ആഹ് അതാണ് ഇപ്പ ഇന്ന് ഞങ്ങളവിടെ മുരിങ്ങയിലയാണ് അപ്പൊ ഉപ്പേരി അത്രക്ക് ആഹ് ഇഷ്ടല്ല ആഹ് പക്ഷെ മുരിങ്ങ താളിപ്പ് ചീരത്താളിപ്പ് പിന്നെ ഈ മത്തൻ്റെല കുമ്പള
ആഹ് മത്തന്റെല്ല ആഹ്
ആഹ് അതൊക്കെ നല്ല അപ്പൊ ആഹ് ഫുഡ് നല്ലോ കഴിക്കു അങ്ങനത്തെ താളിപ്പ് ഐറ്റംസ് ക്ക് എന്തേലും ഒരു ഉണക്കമീന് ഇങ്ങനെ അല്ല ചിക്കൻ പൊരിച്ച എന്തെലും മതി ആഹ് അല്ല ചമ്മന്തി ആയാലും
ആഹ് ചമ്മന്തി ആയാലും മതി രസാണത് ആഹ് അത് നല്ലതാണ് ഇലക്കറി കഴിക്കുന്നതും നല്ലതന്നെല്ലേ
ആഹ് നല്ലതാണ് അ ഞമ്മളും പിന്നെ അയ്ന് സപ്പോർട്ട് നിന്ന് കൊടു
ആഹ് നല്ലതാണ് കഴിക്കുന്നത് അപ്പൊ പിന്നെ കൊഴപ്പല്ല
ആഹ് കഴിക്കൂല ചിലോൾക്ക് ഈ ചിക്കനും മീനും വേണം പറ വാശി ഷിയുടിച്ച് അങ്ങനൊക്കെ ആണല്ലോ ആഹ് ഇവർക്കങ്ങനല്ല വർ ക് നേരെ തിരിച്ച ചിക്കനൊക്കെ ആണെങ്കിൽ മീനിനോട് തീരം കമ്പല്ല ചി ചിക്കനാണെങ്കിൽ അത് വറുത്താണ്ട് അത് തന്നെള്ളൂ കറി ഇഷ്ടല്ല ആഹ് ഏറ്റവും ഇ
ഇല്ല
ഇല്ല കമ്മിയാണ് വല്ല ഇഷ് ഇഷ്ടല്ല കഴിക്കാനോട് കൊടുത്താ കഴിക്കുന്നന്നെള്ളൂ പക്ഷേ ഏറ്റവും ഇഷ്ട അതാണ് ഈ താളിപ്പ് ഐറ്റംസ് ഇലക്കറികൾ വെച്ചിട്ട് അയ്ക്കൊരു ഉണക്കമീനോ അല്ലെങ്കിൽ ഒരു പ്പേരി വയറുപ്പേരി അങ്ങനത്തെൊക്കെ ആയ വല്ല്യ ഇഷ്ടണ്
ആഹ് അത് നല്ലതാണ് കഴിക്കുന്നതും അപ്പൊ പിന്നെ ചോറ് നല്ലോണ്ണം കഴിക്കണ്ടാവും ആഹ് ആഹ് അപ്പൊ പിന്നെ സുഖാണ് എന്തായാലും കൊടുക്കാ ബുദ്ധിമു ട്ടുണ്ടാവില്ലല്ലോ
ഇല്ല ബുദ്ധിമുട്ടില്ല
ന്ന് വാശി പിടിക്കുന്നുണ്ടാവില്ല ൽ
ഇല്ല ല്ല ല്ല അതോണ്ട് സുഖാണ് മറ്റേത് കുട്ട്യാക്ക് ചിക്കം മാണം അല്ലേല് തിന്നൂലാ പറയൂലേ
ആഹ് അതെ തിന്നില്ല ആഹ് ഇപ്പത്തെ കുട്ട്യാളൊക്കെ അങ്ങനെയാണ് ആഹ്
ആഹ് അങ്ങനെ പറയണേക്കല്ലാരും ഇതിറ്റ അങ്ങനെയല്ല ഇവർക്ക് ഇലക്കറി ആയാ മതി അഹ് ഏറ്റവും ഇഷ്ട സുഖായിളെ പ്പ ഇപ്പണ്ട് ആഹ് അഹ് ഹെൽത്ത് വർക്ക് നല്ലതാണ് വീട്ടില്ണ്ടാക്ണാഉമ്പ അയ്ക്കൊരു ഉപ്പേരി അങ്ങനെയൊക്കെയാ ഏറ്റവും ഇഷ്ടാണ് അങ്ങനെ
ആഹ് സ്കൂളിക്ക് പോകുമ്പോ എന്ത ങ്ങനത്തതന്നെ കൊണ്ടുപോവ അതോ സ്കൂളിന്ന് ചോറ് വാങ്ങാ എയാ
ഇസ്കൂളിന്ന് ചോറ് വാങ്ങും ഇപ്പോ സ്കൂളില് പൊതുവേ ഇവരെ സ്കൂളില് നല്ല സാ മ്പാറ് പിന്നെ ഉപ്പേരി എഹ് ക്യാരറ്റ് ഉപ്പേര്യോ ബീട്രൂട്ട് ഉപ്പ് പേരി അങ്ങനെ പല പ്പേരി എല്ലാം അവിടെ തന്നെ ഉണ്ടാവും ആഹ് ന്നാലും ഇവര് എന്തേലും കൊണ്ടോട്ടേമ്മച്ചി എല്ലാ കുട്ട്യോളും കൊണ്ട് രും പറയുമ്പോ മ്മള്
ആഹ് സൈഡ് ആഹ് ചെറുതായിട്ട് എന്തേലുണ്
അഹ് ചെറുതായിട്ടൊന്ന് ഞ്ഞി പ്പോ ആ ഒരു ഇത് ബേസില് അതിന് കൊടുക്കു ക്കൊള്ളൂ പക്ഷെ സ്കൂളില്ല്ന്നെപ്പോ രണ്ട് കൂട്ട ഉപ്പേരീം ചോറും
ആഹ് അപ്പൊ പിന്നെ സുഖാണല്ലോ ആഹ് മുട്ടീം പാലും ഒക്കെ ഉണ്ടാവല്ലോ
ക്കെണ്ടാവും ഞമ്മൾ ഞമ്മള് പഠിച്ചന്നത്തെ സ്കൂളല്ലപ്പോ
ആഹ് ഇപ്പൊ എല്ലാതും ഉണ്ട് ആഹ് ഞങ്ങള് പഠിക്കുമ്പള് ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല എട്ടാം ക്ലാസ്സ് വരെ ഒള്ളൂ കൊടു ക്ക അങ്ങനെക്കെ ഉണ്ടായിരുന്നു ഞങ്ങള് പഠിക്കുമ്പോളൊക്കെ ആഹ് അതെന്നെ ണ്ടാവൊള്ളൂ പയറ് കറി ചോറ്നതന്നെ
ആഹ് ഒരു പയറ് പുയുങ്ങ്യ ഉണ്ടാവൊള്ളൂ ഇപ്പ അങ്ങനെയല്ല ഇപ്പൊ പാലും മുട്ടേണ്ടാവും അയ്ന് പുറമെ നല്ല നല്ല പച്ചക്കറി ഞാൻ പറയും എന്തിനാ പിന്നെ ഇഞ്ഞി എടങ്ങേറാ യിങ്ങാണ്ട് ഇഞ്ഞിവിടന്ന് ഒരു കൂട്ടാം കൊണ്ടോണത് ചോയിക്കും ആഹ് ചൂടോടെ ചോറും അയിക്കത്ത് നല്ല രസ ലുപ്പേരീം ഞമ്മളീ രക്ഷിതാക്കക്ക് എന്തേലും പരിപാടി ഇണ്ടാമ്പോ അത് ഞമ്മക്കും തരും അവിടെന്ന് ഉച് ച്ചക്കൊക്കേ ആഹ് അപ്പൊ ഞമ്മക്കെന്തേലും പരിപാടി ണ്ട് ആഹ് ഇങ്ങനെ ആർട്സ് ആർട്സ് സ്പോർട്സ് അങ്ങനൊക്കെണ്ടെ രക്ഷിതാക്കളൊക്കെണ്ടങ്കി അപ് പ്പാ രക്ഷിതാക്കക്ക് കഴിക്കാല്ലതും ഓലവിടെ
ആഹ് അഹ് ശരി പ്പങ്ങനൊക്കെണ്ടല്ലേ ഞങ്ങള് പഠിക്കുമ്പോളൊന്നും ങ്ങനൊന്നും തന്നേർന്നില്ല
ആഹ് അങ്ങനെ തരും അപ്പൊ പിന്നെ ഞമ്മുക്കു തന്നെ അറിയാം അവർ ക്ക് കുട്ട്യാക്ക് കിട്ടണേന്റെ ടേസ്റ്റ് എന്താണ് ആഹ് ആഹ് അറിയാ ആഹ് അങ്ങനെ ക്കെ അപ്പൊ നമുക്ക് മനസ്സിലാക്കാം എന്തായാലും സ്കൂളില് നല്ല ഫുഡാണ് കൊടുക്കണത് മ്മക്ക് ക്കള് പറയും ചെയ്യും വന്നങ്ങാണ്ട് പച്ചക്കറിയായിരുന്നു നല്ല രസണ്ടേയിനീന്ന് പഴയറുണ്ടേനി അഹ് ക്യാബേജും ഇട്ട്ങ്ങാണ്ടേനി ന്നൊക്കെ പറഞ്ഞോങ്ങാണ്ട് പറയും
ഉം ആ അപ്പൊ പിന്നെ എല്ലാ ഉപ്പേരീം ചെല്ലും പച്ചക്കറി ഒക്കെ ചെല്ലുല്ലോ
ചെല്ലോല്ലോ അപ്പൊ മറ്റേ കുട്ടികളൊക്കെ മുഖത്ത് വെറും ഈ ചിക്കം തിന്ന കുട്ട്യാളെ മുഖത്തൊക്കെ കാൽ
ആഹ്
അങ്ങനെ പച്ചക്കറീം ഇതും ഒക്കെ തന്നെ
ആഹ് നല്ല ഭക്ഷണം കഴിച്ചിട്ട്ന്നെ പോണത് പുറത്ത്ക്ക് പോവലുണ്ടോ ഭക് ക്ഷണം കഴിക്കാനൊക്കെ
ഇല്ലല്ല അങ്ങൻത്തെ വല്ല്യ പോക്കൊന്നൂല്ല കൊറേ ആവുമ്പോ മക്കളെ എന്തേലുക്കെ മ്മാച്ചീ മന്തി കഴിക്കാൻ പോവാന്ന് പറമ്പോ എന്തേലു ഒക്കെരു ഇവിട്ന്നന്നെ വളെ ഇവിടെത്തന്നെ ഇട് ട്ടഒട്ന്ന് അപ്പൊ അഒടുന്ന് മാങ്ങിങ്ങാ ണ്ട് കൊടുക്കും അത് എപ്പളേലും ഒര് അതെ എപ്പളേലുക്കെ ഒരു മാസത്തിലൊക്കെ പറയ അങ്ങനെ ഇണ്ടാവുമ്പോ. ആഹ് അപ്പൊന്ന് അവർക്ക് ഒരു തുള്ളി ഒരു പുതുക്കുക. അങ്ങനെ കൊണ്ടന്ന് കൊടുക്ക. അത്ര തന്നെയേ ഉള്ളൂ. എല്ലാത്തിന്റെയും ടേസ്റ്റ് അറിയണല്ലോ ടേസ്റ്റ് അറിയണല്ലോ അയിന്ല്ല
ആഹ് ആഹ് അതേ അല്ല അതിന്റെ ഒരു രസം അറിയണല്ലോ പിന്നെ പ് പ്പളേങ്കിലും ഒക്കെ ഉണ്ടാവുമ്പോ ഒരു പൂതി ഉണ്ടാവുല്ലേ കഴി
പൂതിയാണ് കഴിക്കാന് അഹ് അത്ര തന്നെയുള്ളൂ അല്ലാതെ പുറത്തു പോയി കഴിക്ക അങ്ങനത്തെ ഒരു ല്ല ഞങ്ങൾക്ക് ഫുഡ് വീട് ഹസ്ബന്റിന് പുറത്തത്തെ ഫുഡ് ഇഷ്ടല്ല. അതെ ഹസ്ബൻഡ് പുറത്ത് പോയി ജോലി ചെയ്യണ കൊണ്ട് ഇങ്ങനെ പണിക്കു പോണ കൊണ്ട് അവർക്ക് പുറത്തെത്തെ ഫുഡ് ഇഷ്ടല്ല അവരെപ്പോഴും പുറത്തുന്നല്ലേ കഴിക്കണത്. അപ്പൊ ഓല്ക്ക് വീട്ടിലുണ്ടാക്കണത് പറഞ്ഞാല് ആഹ വീട്ടിൽ ഉണ്ടാക്കുന്നത് പറഞ്ഞാല് നല്ല ഇഷ്ട താണ് അപ്പൊ ഞമ്മള് കഴിയണതും അവര് ഉണ്ടാവുമ്പോ വീട്ടില് കുക്ക് ചെയ്യാൻ നോക്കും. ആഹ നല്ല ഇതുവാണ് മറ്റേ എപ്പളും പുറത്തെ ഫുഡ് കഴിക്കലാ അവര്.
ആഹ് അപ്പൊ പിന്നെ ഓർക്ക് അത് മടുക്കുണ്ടാവുവേ പൊറത്തന്ന് ഇങ്ങനെ എപ്പഴും കഴിക്കണമ്പോ- പുറത്തുന്ന് ഇത്ര ഫുഡ് എപ്പളും കഴിക്കുമ്പ പിന്നെ അത് മതിയാവുണ്ടാവും.
ആഹ മതിയാവുണ്ടാവും. പിന്നെ ആഹ കൊഴുപ്പും അതൊക്കെ അടങ്ങിയതല്ലേകിട്ടണത്. ഞമ്മള് വീട്ടില് വന്നാല് അത്ര ആഹ നല്ലത് കിട്ടണില്ല. അപ്പൊ പറയും വീട്ടിൽ വന്നാ ഫുഡ് ത്തെ തന്നെ വേണം. അപ്പൊ അങ്ങനെ ഞങ്ങൾക്കും അത് ഒരു ചേലായി. വി
ആഹ് അത് എന്തായാലും നല്ലത് തന്നെ. പുറത്തത്തെ ഫുഡ് ശീലിക്കാതിരിക്കാനേ നല്ലത്. ശീല ആയാൽ പിന്നെ അത് ത്തന്നെ വേണം എന്നുള്ളരുഇത് വരും.
ഗതികേടാവും അപ്പൊ ഇങ്ങനെ ഒരു ചേലാവുമ്പോ പക്കും തന്നെ നമ്മളെ ചേലാക്കുന്നതല്ലേ പച്ചക്കറിനോടും നോടൊക്കെ ഇഷ്ടം ഫ്രൂസിനോടെക്കെ അങ്ങനെ ആ- മറ്റേത് അവർക്ക് വെറും മുട്ടായി അത് ഇത് എന്നല്ലേ അറിയാം. ഞമ്മള് ചേലാക്കിയത് അവരാ വേസ പോവും. അപ്പൊ അവരെ ഹെൽത്തും ഒക്കെ നമ്മുക്കു തന്നെ അല്ലെങ്കി ഹോസ്പിറ്റൽ നിന്ന് ഇറങ്ങാൽ നേരം ഉണ്ടാവൂല.
ആഹ പിന്നെ എന്താ? എന്നും എന്തെങ്കിലും ഒക്കെ ഉണ്ടായോ
അസുഖം ഉണ്ടാവും. ഈ ആ ഹോസ്പിറ്റലിൽ പോയ ഡോക്ടർമാര് ഇലക്കറി കഴിക്കണം പച്ച
ആഹ് ഇലക്കറി കഴിക്കണം, പച്ചക്കറി കഴിക്കണം, അത് തന്നെയല്ലേ പറയുള്ളൂ.
ആഹ അത് പറഞ്ഞങ്ങനെ വീടുമ്പോ അങ്ങനത്തെ കൊറേ വറ്റിൽപരമായിട്ടുള്ള പ്രശ്നങ്ങള് കമ്മിയാണ് ഇപ്പോ ഇങ്ങനെ ആവണോണ്ട്. ആഹ് അതുകൊണ്ടൊരു സുഖമാണിപ്പോ. മറ്റേത് ഭയങ്കര ബുദ്ധിമുട്ട് ആണ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് മക്കളെ ഇലക്കറി കഴിക്കൂല പച്ച ഇത് കഴിക്കൂല പറഞ്ഞാണ്ട് അത്ര രക്ഷിതാക്കള് പറയുന്നു അത് കേൾക്കുമ്പോ ഇങ്ങനെ നോക്കി നിക്കൂലേ നമ്മള് ഇന്ന് കഴിച്ചിലായല്ലോ?
ണ്ടല്ലോന്ന് വിചാരിക്കും നമ്മള്
ആഹ കഴിച്ചിലായല്ലോ ഒന്ന് അങ്ങനെ കരുതും.
ആഹ് അത് തന്നെ നല്ലത് എന്തായാലും
അത് തന്നെയാണ് അപ്പൊ നമ്മള് വീട്ടിൽ അങ്ങനെ ചെറുതായിട്ട് ഉണ്ടാക്കുമ്പോ അവർക്കും തന്നെ ഉണ്ടാക്കുന്ന കാണുമ്പോ ഭയങ്കര ഇതാണ് ഞാനും ആഹ ഓരും കൂടും ഞമ്മളെ അപ്പ അത് ഞാൻ ഉണ്ടാക്കിയതാണ് ഈ വെണ്ടയ്ക്ക അതുകൊണ്ട് എനിക്ക് ഇന്ന് കറി ഉണ്ടാക്കിതരുവോ എന്ന് ചോദി
ആഹ് അപ്പൊ പിന്നെ സന്തോഷമാണ് അത് കേൾക്കുമ്പോ.
ആഹ ആഹ അപ്പൊ അവർക്ക് അവര് ക്കിക്കൊണ്ട് ഉണ്ടാക്കി കഴിക്കുകയാണ് കായ് ഉണ്ടായി ഉണ്ടാക്കി കഴിക്കുമ്പോൾ അവർക്ക് ക്കു ഒരു സന്തോഷല്ലേ. ആഹ അപ്പൊ കൂടുതൽ കഴിക്കും. അങ്ങനെയൊക്കെ നമ്മള് ചെറുതായിട്ട് ഒരു തോട്ടം നമ്മള് നമ്മള് ണ്ട് കഴിയണത് തോട്ടായിട്ടല്ല ബാഗിലും അങ്ങനൊക്കെ ആക്കിയിട്ട് ആഹ അങ്ങനൊക്കെല്ലേതുള്ളൂ പക്ഷെ ത് ഞമ്മക്ക്. ത് ഉണ്ടാക്കാൻ പറ്റിയ നമ്മൾ വീട്ടക്ക് അത്യാവശ്യത്തിന് എടുക്കാല്ലേത് അവിടെ ഉണ്ടാവും. അത്ര തന്നെ ഉള്ളൂ. ഒരുവിധം ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ടാവും പിന്നെ കുറച്ച് പച്ചക്കറികളല്ലേ നമുക്ക് പീടികേന്ന് വാങ്ങേണ്ടി വരും ആഹ് അങ്ങനെ പോകുന്നു. അവിടെ എങ്ങനെ? ഏഹ് എറച്ചിനോടാ കമ്പോം പച്ചക്കറിയ
ഈ പച്ചക്കറിനോട തന്നെ കമ്പം ഇറച്ചിനോടും മീനോടും അത്രയ്ക്ക ഇതോന്നും ഇല്ല എപ്പോളെങ്കിലും ഒരാഴ്ചയില് രണ്ട് മൂന്ന് ദിവസം രണ്ടു ദിവസൊക്കെ വാങ്ങുമ്പോ അങ്ങനൊക്കെ തന്നെ ഉള്ളൂ
ആഹ ശരി ആഹ്
എന്ന ശരി ഞാൻ പിന്നെ വിളിക്കേണ്ട് കേട്ടോ
ആഹ് ഓക്കെ ഓക്കെ
ആഹ് ഓക്കെ